ഹലോ കേക്കുന്നില്ലേ
ആഹ ഉണ്ട് റിങ്ങ് ചെയുന്ന സൗണ്ട് കേൾക്കുന്നില്ലല്ലേ അടിയ്ബൊ റിംങ് ചെയ്യുന്ന സൗണ്ട് കേൾക്കില്ലല്ലേ
ആ ഇവിടേക്ക് കേൾക്കണ്ടണ്ട് നിങ്ങൾക്ക് അവിടക്ക് കേക്കണ്ടാവില്ലല്ലേ
ഇല്ലല്ല
ആഹ്‌.
റിങ്ങേയിനെ സൗണ്ട് കേൾക്കണില്ല ഉം.
എന്തൊക്കെണ്ട് പണിയൊക്കെ കഴിഞ്ഞോ
ഒരു വിധം ഹ് മക്കളെ മക്കളെ പറഞ്ഞച്ച് അങ്ങനെ ഫ്രീയാവ്ണ് ഉം ഉം.
സ്കൂളിലങ്ങ് പോയി കഴിഞ ചെറിയ ആളുണ്ട് ഓന്റെ ഒരച്ചപ്പാട തന്നെയാണ് അവിട കേക്കുന്നത് മുറ്റത്തെ അടെ വെള്ള ത്തിൽ കളിക്കുവാണ് അപ്പം ഇങ്ങനെ വർത്താന പറയാണ് നിക്കാതെ
ആഹ്‌.
ഒന് മൂന്ന് വയസ്സ് അംഗലവാടി പൊവല്ണ്ട് ഇന്ന് പോയിട്ടില്ല അത് ഇടക്ക അ അവ്ടെ അട് ത്തെനെയാണ് നിക് നല്ല സുഖാണ് സ്കൂള് കൊറച്ച് വിട്ട് പോണം ബസ്സുണ്ട് മുന്നില്
ആഹ്‌ ആഹ്‌.
കുറച്ചു പോണം അപ്പ ഉം ബസ് വരും അപ്പൊ പിന്നെ അങ്ങനെ പറഞ്ഞേക്കും
ഉം എൽ പി എങ്ങനെ പത്ത് വരെല്ല സ്കൂള അതോ പ്ലസ്ടു എങ്ങനെയാണ്
അല്ല ഇത് ഇവിടെ എയാം ക്ലാസ് വരേ ഉള്ളൂ
ഹേ ലു പിസ്
യു പി സ്കൂളാ ണ് പിന്നെ പിന്നീട് ഉള്ള കാര് ഒന്ന് വേറെ സ്കൂള് പോണം
ആ ആ അശരി ഉം ഇവിടെ ഞങ്ങക്ക് എൽ പി സ്കൂൾ അടുത്താ
ആ ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ് എൽ പി യുപി ങേ അത്ര എടുത്താ
ആ അപ്പ നമ്മള് മരങ്ങളൊന്നും ഇല്ലാണ്ടെങ്കി സ്കൂള് കാണും
ഏ ഞങ്ങൾക്ക് ഇവിടെ അംഗലവാടിയാണ് അടുത്തള്ളത്
ഉം പിന്നെ ഹൈസ്കൂൾക്ക് ഉം ഉം ഓ അംഗലവാടി എടുത്തുണ്ടാവുമ്പോ ചെറിയ കുട്ടികളെല്ലേ നമ്മൾ അംഗലവാടിയിലേ ആക്കുള്ളൂ
അതന്നെ അതൊരു സുഖാണ് ആ അതൊരു സുഖമാണ് കാരണം പോകുമ്പോ എങ്ങനായാലും പോണില്ല പോണില്ലാ പോക നമ്മൾ എട് ത്ത് കൊണ്ട് പോണ്ടേ അപ്പൊ അങ്ങനെ നോക്കുമ്പോ നമുക്ക് എട്
അടുത്ത ഉം ഉം ഉം എന്റെ വീട്ടിൽ അങ്ങനെയാണ് കൊറെപോണം അംഗവാടിക്ക് പോണ ആൾക്ക് ഭയങ്കര ഇഷ്ടാണ് ആ അപ്പൊ ത് അമ്മക്ക് കൊറേ കുട്യള്ല്ല ഒന്നോ രണ്ടോ കുട്യേളൊള്ളൂ അപ്പൊര് വണ്ടി ഏൽപ്പിക്കണ കാര്യം ബുദ്ധിമുട്ടാണ്ട്ട് ന്നട്ട വരങ്ങനെ ട്ത്ത കൊണ്ടോയി കൊറേ ആട് പോണേ മ് കുട്ടിക്ക് പോണത്ഷ്ടാണ് അങ്ങനെ ആവുമ്പോഴാണ് അവിടെ വീട്ടിലാരുല്ല ഒറ്റക്കാണ് അവ്ടെ ചെല്ലു മ്പോ കൊറേ കുട്യാളി കളിക്കണ ടോയ്സൊക്കെ കാണുമ്പോ
മ് മ് ചെറ്യേ മക്കളാവുമ്പോ ഓൽക്കതിറേതായിട്ടുള്ളരു ഊറ്റം ണ്ടാവല്ലോ
ആഹ് ആഹ് അപ്പൊ പോണത് ഷ്ടാണ് അവര് നടന്ന ങ്ങനെ പോവും മ് ചെലപ്പോ അങ്ങനെ നടക്കും ചെലപ്പോ അതെ ഞങ്ങക് പ്ള്സ് ടു വരെള്ള സ്കൂള് നടക്കാനൊള്ളൂ വെടെ
ഏ ങ്ങകൊക്കെ സുഖാണല്ലോ അതോണ്ട്
ആഹ് എൽ കെ ജിൽ ആക്കിയാല് പ്ലസ് ടു കഴിഞ്ഞും പോരാ
യാ അതൊണ്ട് സുഖാണ്
ത്തിൻറ്റ് നടക്കാനൊള്ളൂ ഹൈസ്കൂൾക്ക്
മ്മ്
മ് വണ്ഡ്യോന്നും വാണ്ട പ്ളസ് ടു കയ്യോളും വാഹനം വാണ്ട പഷെ ഇപ്രാവശ്യം ന്റെ മോനെ ഞാ ക്കിരിക്ക്ണത് ഇവിടെന്ന് കൊറച്ചാണ്ട് പോയിട്ടൊര് സ്കൂൾണ്ട് യു പി സ്കൂള് മ് അപ്പൊ അതിലാണ് ആാക്കിക്ണെ കാരണം ന്താ ച്ചാല് പിന്നെ ഹൈസ്കൂളാണ് അത് വല്യരു ലോകാണ് ഇയാളെങ്ങനെ ച്ചാല് ആള് വലിപ്പല്ലാതെ ചെര്യോരാള
ആഹ് ആഹ്
ആഹ് പത്ത് വയസ്സായിട്ടൊള്ളൂ അപ്പൊ വല്യ നമ്മള് ഹയർ സെക്കൻഡറി ഹൈസ്കൂള് ഒന്നിച്ചിട്ടൊര് സ്കൂളണ് അപ്പെ ന്ക്കെന്തോര് പേടി പോലെ അവിടാക്കാന്
അഹ് ഞാനെന്തെയ്തു യു പി സ്കൂൾുണ്ട് വിട്ന്ന് ചാട് വണ്ടി വരും ബസ്സ് വരും
ആഹ് ആഹ്
വ്ടെ തൊട്ട വീട്ടതൊര് കുട്ടിണ്ട്
ആഹ് ആഹ് അപ്പയ്ക്കാണ്ടാക്കി
ആഹ് അപ്പ യു പില് മൂന്ന് വർഷടെ പോട്ടേന്ന് വിചാര്ച്ച മ് ഇനി എട്ടക്ങ്ങട്ടന്നെ ആകണം എട്ട് മുതല് പിന്നെ പ്ളസ്ടടു വരെ അഞ്ചോല്ല പിന്നീ വ്
ആഹ് പിന്നി വ്ടെ ണ്ടാവല്ലോ
മ് മ് കോയിനൊക്കെ വളർത്തണ്ടോ സൗണ്ട് കേക്ണ്ട്
പോയി അപ്പർത്തെ വീട്ടിത്താണ് അമ്മളെ മുറ്റത്തക്കെറങ്യാ ക്ക പർഞ്ഞാ തിര് ണ്ടാവും തൊടൂല് അമ്മക്ക് പൈ സ്ഥലല്ലോ ണ്ടേ കോയ്ക്കളൊക്കെ വിടേക്കാരപറിം എത്രാട്ടി കയ്ഞ്ഞാലും അമ്മകൊന്നും ണ്ടാക്കാനും തിനൊന്നും നോക്കണ്ട കോഴക്കളുംത് തിന്നിട്ട് ഓല് ചിക്കി പൊർക്കി
കൃഷി എന്തേലും ണ്ടാക്കല് ണ്ടോ അങ്ങനെ താല്പര്യം ണ്ടോ
കൃശ്യായിട്ടില്ല എനിക്ക് ങ്ങനെ ചെടികളാണധികം ചെടികള് ഭയങ്കര ഇഷ്ട ഏത് വിട്ട് പോയാലും അവിടെ ണ്ടോ അമ്മക്ക് പട്ട്യാത് ന്ന അത് കൊണ്ടുപോരും
ആഹ് അപോ മുറ്റം കാണാല്ല ഭംഗിണ്ടാവും
ഭയങ്കര സാ അത് പറ്യേല്ലാരും ഞാൻ പറിം ങ്ങക്കെ ങ്ങക് പറഞ്ഞാ മതി അഹ്ണ്ടാക്കണം മെൻകട് നങ്ങക്ക് അറീല റിം എല്ലാരും ഭയങ്കര രസാണ് രസാണ്റിം ൻക്ക് പോവിട്ണതും എലച്ചെടികളും എല്ലതും ണ്ട് ഒന്നായിട്ടല്ല ഫുള്ളായിട്ട്ണ്ട് ല്ലതും എല്ലതും വർകെയ്യും
മ് എങ്ങനെ പെരമെക്ക് ചാരി അമ്മള ചട്ടിലൊക്കെ തൂക്ക്ണെ അങ്ങനെണ്ടോ
അങ്ങനെ ആഹ് കൊറച്ച് അങ്ങനേം ണ്ട് പക്ഷെ അല്ലാതെയുണ്ട് ഒരുപാട് ചട്ടികളിലാക്കി വെച്ചത് ഇലച്ചെടികളും അങ്ങനത്തെ വേറ ഐറ്റംസ് കുറേ
ഏഹ് ഇക്ക്ഷ്ടാണ് പക്ഷെ അഹ് ഭയങ്കര പണിയാണ് പണിയെടുക്കണങ്കില് ചെടി
ട്യാളെ നോക്കണേലേറെ നോ
ഞാൻ ഒരു ടൈമില് എനിക്കൊരു ഇൻറസ്റ്റ് അയ്നു അപ്പങ്ങട്ട് ചെയ്യും പിന്നെ അതങ്ങന ഞങ്ങളൊരു എട്ടീസം ഇവട്ന്ന് വിരുന്നു പോയാ അത് കഴിഞ്ഞ്
അതാണ്
ആദ്യങ്ങനെ ആയിരുന്നു ഇപ്പ പിന്നെ കുട്ട്യാളൊക്കെ സ്കൂളിലുംതൊക്കെ ആയപ്പോ പിന്നെ വിരുന്നൊന്നൂല്ല ഞങ്ങളെ മണ്ണിൽ എന്താന്നറിയോ ഒന്നും അങ്ങോട്ട് പിടിക്കൂല ചെടി ഇതൊന്നും ഇങ്ങനെ കൊടുന്നിട്ട അങ്ങനത്തെ തൂർച്ച മണ്ണാണ് നമ്മള് വെട്ടല്ലിന്റെ മണ്ണ്ല്ലേ
ആഹ് ആഹ് ആഹ് ആഹ്
ന്നെ മുറ്റത്ത് അങ്ങനെ ഉം അങ്ങനത്തെ മണ്ണാവുമ്പ ണ്ടാവാൻ പണിയല്ലേ
അതാണ് ണ്ടാവാനും പാടാവോയ്‌
ആഹ് വേര്ങ്ട്ട് താന്ന് ഉറക്കാതെ അങ്ങനൊരു ഒറച്ച്ങ്ങനെ നിക്ക ഏത് ടൈമിലും ഒരു വിട്ട് വിട്ട് പാറമാരിങ്ങനെ ആഹ് ഒരു ഞാൻ നിറച്ച് നിരന്ന് കുഴിച്ചിട്ടിട്ടുണ്ട് നമ്മളെ ആഹ് നീണ്ടരൊലല്ലേല്ലേ ഒരു ഓലച്ചെടി ഒരു ഉണ്ട ഉണ്ട പൊ ആഹ് മഞ്ഞ മഞ്ഞീം പച്ചയും കൂടി ലെയിനായിട്ട്
ച്ചീ കൂടിയ
ആഹ് ഞങ്ങളെ മുറ്റ് ഉമ്മർത്തങ്ങനെ ഒരു തടം കെട്ടിയിട്ട് നല്ലൊരു തല മുതല് ഒരു തല വരെ അങ്ങനെ അതില് മൊത്തം ഇത് കുയിച്ചിട്ടിട്ടുണ്ട് അത്ങ്ങനെ നിന്ന് കാണുമ്പോ നല്ല ഭംഗിയാ പക്ഷെ പക്ഷെ ഇവിടെ അങ്ങട്ട് പിടിച്ചു കിട്ടുന്നില്ല ഒരു വർഷത്തോളം ആയിപ്പത്
ഏഹ്
ഞാന് അപ്പുറത്തെ വീട്ടത്തെ കണ്ടപ്പോളേ നല്ല ഭംഗിണ്ട് ഓലോടെ നിക്കണ കാണാൻ ഇട തൂർ ന്നിങ്ങനെ ഒരേ ലെവൽക്ക് ഇങ്ങനെ
ആഹ് നിക്കുമ്പ രസാണ് പക്ഷെ ചെടികള് നമ്മള് ഇഞ്ഞി എങ്ങനെ നോക്കിണ്ടാക്കിയാലും അത് കാണുമ്പോ ഒരു ഒരു ഞാൻ പറയാ ഒരു റാഹത്താണ് രാവിലെ തന്നെ നമ്മള് അയിമ്മെ കയറി ആ വാതിലങ്ങട്ട് തുറക്കുമ്പോ അതിണ് കാണുമ്പല്ലൊരു ആശ്വാസത്രേണ് അത് ചെലോൽക്ക് ട്ടോ നമുക്ക് അയിനോടുള്ള കമ്പല്ലോലിക്കെ അയിനോട് വലിയൊരു രസം തോന്നുള്ളൂ പക്ഷെ ഇൻ നിക്കറിയില്ല എനിക്ക് ആദ്യേ ചെടിനോട് ഭയങ്കര ആദ്യൊക്കെ പറയു ല്ലാരും പറയും ന്നോട് പിന്നെ ജ്ജ് തറവാട്ടും വീട് അപ്പൊത്ത അന്ന് പയെ ഓടിട്ട വീടാണ് ന്നട്ട് ഈ വീട്ട് ട്ടിലൊക്കെ ഉണ്ടാക്കണ എന്താപ്പത് കാണാം വല്യേ രസം അന്റെ പിരാന്താണത് ന്നൊ ക്കെ പറയും ഓരോരുത്തര് പക്ഷെ എനിക്കറിയില്ല എനിക്ക് ഭയങ്കര അയിമക്കില്ലേ അമ്മക്ക്ന്ന് പിന്ന ഒന്നാമതോയിച്ചാല് നമ്മളെ മ്മമാരുത് കണ്ട്ങ്കാണ്ടാണ് നമ്മളെ മക്കള് വളരാ ഇന്റെ ഇമ്മ ങ്ങനേണ് ഭയങ്കര ചെടിന്റാളാ പ്പളും അതുപോലെ കൊണ്ടടുക്കും അയിന്റെ ചെടീൽ പുയുക്കളുണ്ടോ അത് ണ്ടോയിച്ചാണം എല്ലാം അങ്ങനെ കൊണ്ട് നടക്ക്‌ണ മൻസത്യാ അപ്പൊ അമ്മക്ക് മക്കക്കും അത് പ്പോലാതാവജേക്കും പറിഞ്ഞാന്
ഉം ഉം ആഹ് ചെടിന്റെ അതിങ്ങനെ കണ്ട് വളരുമ്പോ അണക്കും ങ്ങട്ട് താല്പര്യം കൂടി
അതാണതെ എനിക്ക് ഭയങ്കര ഇഷ്ടം പറഞ്ഞാ ഭയങ്കര ഇഷ്ടല്ല സംഭവാണ് ചെടി വളർ ത്താൻ പക്ഷെ ഇങ്ങട്ട് ഈ തറവാട്ടും വീട്ടിലെ ക്കായെന്നെല്ലാരും ഈ നമ്മള് പുറത്തിന്ന്ള്ള ആൾക്കാരൊക്കെ വരുമ്പം പറയും ക്ക്‌ പിരാന്താണ് അപ്പൊ കാരണം മുത്തച്ച്യാളാരും ണ്ടാക്കൂല ഓൽക്കൊന്നും ചെടിനോട് കമ്പം എല്ലാരും ഒരു വീട്ടിലാണ് പറയുമ്പോ പക്ഷെ ആരും ഉണ്ടാക്കൂല്ല എന്നാലും ഞാൻ ആ വീടിന്റെ മുറ്റങ്ങ ട്ട് ചെടികളെ കൊണ്ട് ങ്ങനെ ഇന്റെ വീട്ട്ന്ന് ഓരോന്ന് കൊട്ന്ന് ഞാൻ നെർ ക്കൊയ്നിം അപ്പൊ പിന്നെ പറഞ്ഞാതിരി. ഓരോരുത്തർക്കോരോ ഇഷ്ടല്ലേറിം ഞാ അത്റിം.
ക്ക ഒന്ന് വെച്ചാ മതി ഇണ്ടാവും ചെയ്യും ആഹ് അങ്ങനെ ആവുമ്പോ ഒന്ന്കൂടി ഇഷ്ടാണ് ഇച്ചി ആഹ് ചെലതങ്ങനെ പറയുന്നേക്കാലോ.
എന്നിട്ട് ഇവലൊന്നും ചെയ്യില്ല അങ്ങ് ആഹ് അങ്ങട് ഓരോരുത്തർ വന്നങ്ങാണ്ട്. എന്തോറു ഭംഗില്ലേ പിന്നീട് ട്ടോ പിന്നീട്. പറല്ലോടങ്ങി ഓടിട്ട പെരയിലായാലും രസമാണ് ട്ടോ പരലോടിങ്ങി ഞാ പരിം നിങ്ങളൊക്കെ എന്തേ വിചാരിചേ ഓടിട്ട വീട്ടക്ക് ഇല്ലോൽക്കെന്തെ ചെടി കുയുചിടാൻ പറ്റൂലെയ്ച് ഞാന്. നമ്മുക്കൊരു ഇതാണല്ലോ നമ്മുക്കൊരു ആശ ല്ലോ ആശപ്പ ഓടിട്ടവീടാണോ ബാർപ്പിട്ട വിട അയില്ലല്ലോ ഇപ്പൊ അലഹമദലുല വാ ട്ടല്ല വല്യ വീടു ആയി ഞാപറയ അയ്ൽ ഇപ്പ എല്ലാ സൗകര്യയി അങ്ങനെ നോക്കുമ്പോ. അമ്മള് ചെടികളെകൊണ്ട് ഇന്ന നടക്കാതെ എന്തായി വിചാരിച്ചു ഞാന്. ആദ്യം അങ്ങനെ പറഞ്ഞില്ലേ പിന്നപ്പോ ഈ ഓടിപ്പോ വീട്ടിലായന്നണ്ട് ഇനിയിപ്പോ വാർപ്പ് ട്ട വീട്ടിന്ന് അയ്ക്കില്ലങ്കിൽ മോശല്ലേ.
ഉം അപ്പൊ നല്ല ഭംഗിയെക്ക ആ തൂക്കി ഇട്ന്ന ചട്ടിലുള്ള ചെല ചെടികൾ കാണൻ നല്ല ഭംഗ്യ. ചെല ഒരു ചെറിയ എലക്കായിയിട്ടിള്ളത് ചെടിണ്ട്‌ എക്ക് പേരൊന്നു അറിയില്ല ഓരോ വീട്ടില് കാണാം.
എനിക്കുറിയില്ല ചേച്ചി എക്കി ഓരോന്നിന്റെ പേരൊന്നറിയില പക്ഷെ ഇൻക്ക് ഓരോ വിട്ടിൽ കാണുമ്പോ എക്ക്. കാശതോന്നിയ നമുക്ക് ചോദിക്കാൻ പറ്റുന്നോലോട് ട്ടാ നമുക്ക്. തരുന്ന് ഒറപ്പിലോല്ലോടെ ഞാൻ ചോയിക്കോളു അല്ലാതരോട്. ചോയിക്കാതെ അതുപോലെ ഞാൻ പോരും ഇന്ക് ആ ചെടി കിട്ടിയ കൊഴപ്പല്യേനു അത് മാണ്ടാന്നറഞ് ഞാൻ പോരും. ക്ഷമ്മക്ക് അത്രേം പരിചയം ഇല്ലോട്ത്ത് ആഹ് കൊറെയൊക്കെ എന്റെ ഹസ്ബന്റ് വങ്ങി തരും റോസുകൾ പലവിധം അങ്ങനെയൊക്കെ വാങ്ങി തരും. കണ്ടാലൊക്കെ ഞാൻ പറയ എന്താ ഒന്ന് വാങ്ങി തന്നാലിറിയുമ്പ വണ്ടി നിർത്തി വാങ്ങി തരൂ.
ആഹ് അങ്ങനെ വിരിഞ് നിക്കുമ്പോ കാണുമ്പോ തന്നെ ഒരു ഭംഗിയാണ്.
ആഹ് അന്റെ ചെടിപിരാന്താണ് അനക്ക്. ആഹ് അന്റെ അടുത്ത് ഏകദേശം കളറുകളൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പൊ റോസുകളൊന്നും ഇപ്പോ ഒരു ഗുമ്മ്ല്യാ. ഞാൻ പറയാ ഒക്കൊന്ന് പുതുതാക്കി പണിയനായിണ് ഇപ്പോ. ഇപ്പൊ ഇതിന്റെ എടക്കൊന്ന നോട്ടം എടക്കൊരു ചട്ക്കും.
വരൂ ല്ലെ.
ആഹ് പൊക്ക വെട്ടി മാഴത്ത് പൊക്ക വെട്ടി ഞാന് പൊക്ക ഒന്ന് ക്ലിയർ ചെയ്ത് വന്നോ ട്ടെ വിചാരിച്ച് ഫുള്ള് മിഞ്ഞാൻൊക്കെ ഇതന്നെ ആയിരുന്നു പണി പിന്നെ മക്കെ കു കുട്ടിന് അങ്കൽവാടിയൊക്കെ കുണ്ടാക്കും പിന്നെ നമ്മള് ഫ്രീയല്ലേ നമ്മെ പണി പത്ത് മണിയാവുമ്പോ. ത്തിന് പോവുമ്പോത്തിനൊക്കെ കഴ്ച്ച് കഴിഞ്ഞാ പിന്നെ ഫ്രീ ആവുമ്പോ. ചെടിമക്ക എറങ്ങു അല്ലാതെയൊന്നും നമ്മളതിപ്പോ ആരും ഒന്നും നോക്കൊന്നുല്ല.
ഉം ഒറ്റക്ക് വീട്ടില് വേറാരുല്ലേ.
ഇല്ല ഇമ്മണ്ട് ഇമ്മ ഇന്ന് കാക്കാന്റെ വീട്ടി പോയി വല്യ കാക്കാന്റെ വീട്ട. നിക്കാൻ ഇനിമ്മ നാലീസ എട്ടീസൊക്കെ കഴിഞ്ഞിട്ട് അവിടുന്ന് വരും. അങ്ങനെ എടക്ക് പോകും. അല്ലാതെ അധികും ഇവിടെ തന്നെയാണ് പക്ഷെ എടക്ക് പോകും. ഓലൊക്കെ അങ്ങനെ വിളിച്ചു പോരിന്ന് വിളിച്ചു. എടക്കൊന്ന് പോയി പോരും പോവാഞ്ഞാലും മോശല്ലേ അവനന്റെ മക്കളെലെ ഒക്കെ. ആരാ ടൈമിൽ ഇണ്ടാവാന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എല്ലാരും നോക്കേണ്ട അവസ്ഥ വന്നാലും.
ആരെയൊന്നും കണക്കാക്കാൻ പറ്റൂല ചെലപ്പോ ഞമ്മൾ അന്നേ വരെ കണ്ടി ട്ടില്ലാത്തെ ഒരാളായിരിക്കും.
അതാണെ. എന്താ എങ്ങനെയന്നൊന്ന് നമ്മുക്ക് പറയാനേ ആഹ് അങ്ങ ഏതാന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ.
ന്നാ ശരിട്ടോ ഞാൻ വിളിക്കാ
ആഹ് ന്ന ആയിക്കോട്ടെ എന്നാ ശരി. ഉം